ഹലോ ഹലോ സ്റ്റെക്കാവുന്നുണ്ടല്ലോ ഹലോ സ്റ്റെക്കായിട്ടാണ് കേൾക്കുന്നെ
ആണോ കേക്ക്ണ്ല്ല
ആ ഇപ്പൊ ക്ലിയറാണ് ക്ലി
ആഹ് ആ
ഞാൻ പറയ്ന്നേ ക്ലിയറാണോ
ക്കുന്ന്ണ്ട്
ആ ഓക്കെ. എന്ത നല്ലത്. ഫുഡ് കഴിച്ചോ?
ഇല്ലല്ല. ഒരു ഒമ്പത് മണിയൊക്കെ ആവും.
ആ ആ ഞാനും കഴിച്ചില്ല. ഇല്ല കഴിച്ചിട്ടില്ലാ ലൈ റ്റാവും. ഞാനിപ്പോ അങ്ങനെ മഹ്‌രിബി ക്കാ ചായ തന്നെ കുടിച്ച്
ആണോ ആഹ് നോമ്പ്ണ്ടായിുന്നോ
അല്ലല്ല ഞങ്ങളിവിടെ ഈവനിങ് ടീ ടൈം മഅരിബിക്കാ
ആണോ നി എവിടെസ്
ഉം ഞങ്ങൾ ഇവിടെത്തന്നെ മലപ്പുറം
മലപ്പുറം ലെ
ആഹ അതെ
ഞാനിവിടെത്തമയ ആഹ
എവിടെ തമിഴ്നാടോ
തമിഴ്നാടാണ് ആഹ
ആഹ ആഹ ആഹ് ആഹ നിങ്ങളെ വീട് എവിടെയാണോ അതോ മാരേജ് അതോ
രണ്ടും ഇവിടത്തെ തന്നെ
ആണോ
ഉം
ആഹ ആഹ ആ എന്നിട്ട് ഉം ബിസിനസ് എന്താ അവറ് ചെയ്യാറുണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ
എങ്ങനെ
ഇന്ന് സ്പെഷ്യൽ ഉച്ചക്ക് മന്തി ഓർഡർ ചെയ്തിരുന്നു രാത്രി മ മന്ദി
ആഹ മതിി ഓട്ടറക്കോ
മ
ഹലോ കേക്കുന്നില്ല ട്ട ക ക്ർ ുന്നില്ല കട്ടായി കട്ടായി കേക്ക
മന്ന്ദി
ആഹ മന്ന്ദി ഓട്ര ഇതോ
ഹലോ ഹല
ഹലോ ടവർ കംപ്ലയിന്റ് ആ തോന്നുന്നു അല്ലേ
ഓ
ബ്രേക്ക ആായി ബ്രേക്ക ആായി കേക്കുക ഹലോ ഹലോ ഹലോ ഉ
ആഹ ജങ്ക് ഫുഡ്